ഞാൻ ഇയാളോട് ഒരു കാര്യം പറഞ്ഞിട്ട് അത് എന്തോയാന്ന് പോലും ഇയാളൊന്ന് അന്വേഷിച്ചില്ലല്ലോ?
ഞാൻ അയിനാടി ഞാൻ വിളിച്ച നിന്നെ
ഓ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്
എങ്ങനെയുണ്ട് വിജയകരം ലാഭൊക്കെയാന്നോ സാനം
പറ്റിയൊന്നും ആയിട്ടില്ല അച്ചാറിന്റെ കാര്യങ്ങളല്ലേ അത് ആഹ് നമ് നമ്മുടെ കുറച്ച് ബന്ധുക്കൾ ഈ ഗൾഫിലൊക്കെ ഉള്ളവര് വാങ്ങിച്ചോണ്ട് പോയിട്ടുണ്ട്. പിന്നെ അട്ക്ക കുറേശെ ഒരുപാടൊന്നും ഇല്ല കുറേശേ
ആഹ് അതെ പിന്നെ എനിക്ക് രണ്ട് കുപ്പി അച്ചാറ് വേണമായിരുന്നല്ലോ?
ആദ്യം ഇയാള് റെഡി പൈസ കടം ഒന്നും പറ്റത്തില്ലേ
ഇയാള് സാധനം കയ്യിൽ തരുമ്പോ ഇയാൾക്ക് ഞാൻ ഗൂഗിൾ പേ ചെയ്താ പോരെ സാധനം കയ്യിലെത്തിക്ക്
എന്തുവാ വേണ്ടുന്നേന്ന് നീ ഒരു ലിസ്റ്റ് എന്താ വേണ്ടുന്നേന്ന് വാട്സ്ആപ്പിൽ ഇട്ടാതിയേ
ആഹ് അല്ല മാങ്ങ അച്ചാറും നാരങ്ങ അച്ചാറും പിന്നെ ഞാൻ പറയാം ഇഞ്ചിയൊക്കെ ഞാൻ പറയാം.
എത്ര വേണെന്ന് ക്വാണ്ടിറ്റി വെച്ച് നീ ഒന്ന് ഇട്ടേക്കണേ ഞാനത് ചിലപ്പോം മറന്ന് പോകും.
ആഹ് രണ്ടും ഓരോ കിലോ വീതം ഞാൻ ഇട്ടേക്കാം എന്നിട്ട് നീ റേറ്റ് എല്ലാം എനിക്ക് ഇട്ടിരുന്നാൽ മതി വാട്സാപ്പിലെ
ഓക്കെ എങ്ങനെയാ ഇത് കളക്ട് ചെയ്യുന്ന നീ?
എങ്ങനാ കൊറിയർ വല്ലോ ഉണ്ടോ?
നിനക്ക് വന്നെടുക്കാൻ പറ്റുവോ?
ആഹ് നോക്കട്ടെ ഞാൻ അങ്ങനുണ്ടെങ്കി ചേട്ടനെ വിളിച്ചോണ്ടങ്ങാനം വരാം
ആഹ് ഡെലിവറി ചാർജ് കൂടെ ഉണ്ട്.
ആഹ് ഓക്കടാ ഞാൻന്നാ വന്നടുത്ത ആഹ് ഞാൻ ചേട്ടനെ വിളിച്ചൊണ്ട് വന്ന് ഞാൻ ഓരോസം എടു തോള നിങ്ങളത് പാക്ക് ആ ഉണ്ടോ സാധനം ഉണ്ടോ അതനി ഇടണോ?
അത് അമ്മ മറ്റേ ഈ നാരങ്ങയൊക്കെ സെപ്പറേറ്റ് ഉപ്പിലിട്ട് വെച്ചേക്വാ
ഓ അതിനി ആക്കണം
ആഹ് അതിനെ അച്ചാറ ആക്കണം
ആഹ് ഓക്കെ എന്തായാലും എന്നോട് പറഞ്ഞ ആയിട്ട് നീ പറഞ്ഞ മതി ഞാൻ വരാം.
ആഹ് നീനക്ക് എന്ന് വേണം അങ്ങനെ വല്ലാം ഉണ്ടോ.
ഇല്ല ആഹ് ഞാനല്ലാം നിങ്ങളൊരു സംരംഭം തുടങ്ങിയപ്പോ വീട്ടിലേക്ക് ആവശ്യമുണ്ട്. പിന്നെ നിങ്ങളക്കെ ഒരു ഹെപ്പ് ആവട്ടെ.
അച്ചാറ് മാത്രല്ല കേട്ടോ, മീൻ അച്ചാറുണ്ട് ബീഫ് അച്ചാറുണ്ട്. ബീഫ് ഫ്രൈ ഉണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്.
ഓഡർ അനുസരിച്ചാ.
ആഹ് അതൊക്കെ ഓർഡർ അനുസരിച്ചാ അതൊക്കെ നമുക്ക് ആവശ്യത്തിന് പോയി ഫ്രഷ് സാധനം വാങ്ങിച്ച കൊണ്ട് വരത്തേയുള്ളൂ.
ആഹ് അതൊക്കെ ഞങ്ങള്. ഇവിടെയൊക്കെ ഓരോത്തര് ഇപ്പ ഗൾഫിന് വന്നിട്ടുണ്ട് അവരൊക്കെതിരിച്ചു പോകുമ്പോഴ ത്തേക്ക് കൊടുത്തക്കത്ത രീതിയിൽ ഞാൻ ഓർഡർ തരാം.
കൊറച്ച് ഓർഡർ പിടിച്ചു തന്നാ കമ്മീഷൻ തരാം.
ആഹ് ഞാൻ നോക്കട്ടെ ഞാൻ പറയാം. പിന്നെ ഇത് മാത്രേള്ളൂ നിങ്ങളുടെ ബിസിനസ്സ്.
ഇപ്പൊ ഇതേ ഉള്ളൂടി അമ്മക്ക് ഒറ്റയ്ക്ക് പറ്റണ്ടേ.
പക്ഷേ ഈ വീട്ടില് ഊണൊക്കെ നല്ലൊരു ബിസിനസ് നന്നായിട്ടുണ്ട് പോകുന്ന ക്ലച്ച് പിടിക്കുന്നൊരു സാധനമായിരുന്നു.
അതമ്മ ഇങ്ങനെ ഐഡിയ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ അമ്മയെ കൊണ്ട് ഈ അതിന്റെ ഇടയ്ക്ക് ഈ അച്ചാറിന്റെ ഓർഡർ കൂടെ വന്ന്. കഴിഞ്ഞാ അമ്മ പെട്ടു പോകും ഒരാള് കൂട. പരിപാടിക്ക് ഉണ്ടെങ്കി എനിക്കാണെങ്കി അമ്മയെ സഹായിക്കാൻ പറ്റത്തില്ലല്ലോ.
ആഹ് കോളേജിൽ വരുമ്പോ പാടാം.
പിന്നെ വെക്ക ഫ്രീ ആയിട്ട് നിക്കുന്ന സമയത്ത്അങ്ങണേ ഒക്കെ ആണെങ്കിലേ ഉള്ളൂ. അനിയൻ സ്കൂളിൽ പോവേണ്.
അങ്ങനെ പാടാണന് നിങ്ങളടാ പക്ഷെ ലാഭം നല്ല ലാഭം. അപോവല്ലം ഉണ്ടെങ്കി രുണ്ടു പേരെക്ക ജോലിക്ക് നിർത്തിയെങ്കിൽ വീട്ടിൽ ഊണും കൂടെക്കെ ആയി ഇപ്പൊ ആരും ഹോട്ടലിന്നും ആർക്കും ഇഷ്ടമല്ല. ഇപ്പ എല്ലാരും വീട്ടില് ഊണ് തപ്പിയാ നടക്കുന്ന.
ആഹ് അതൊക്കെ എല്ലാർക്കും ഭയങ്കര.
ആണോ ആഹ് ആഹ്. അന്നിട്ട് ആഹ് ആ പറഞ്ഞോടി കേൾക്കുന്നില്ലേ.
ഫ്രഷ് സാധനം കിട്ടുന്നതൊക്കെ എല്ലാവർക്കും നല്ലതാന്നേ.
ആന്നാണ്. ഇല്ല കോവിഡ് കഴിഞ്ഞ ശേഷം തൊട്ടക്കെ ഇപ്പോ ഓരോരുത്തരെല്ലാം വീട്ടിലൂണൊക്കെ തുടങ്ങിലെ പൊതിച്ചോറൊക്കെ വച്ച് തുടങ്ങങ്കി ഇപ്പ എല്ലാർക്കും വീട്ടില് ഊണാ ഇഷ്ടം.
ആന്ന് പക്ഷെ നമ്മുടെക്കൊണ്ട് പറ്റണ്ടേ എല്ലാം കൂടി ഒരുമിച്ച്. ആ അമ്മ പറയുന്ന ഇതൊന്ന് ഈ അച്ചാറിന്റെ ഒന്ന് ശരിയാവുവാണെങ്കിൽ മറ്റേതും കൂടെ ഒന്നു നമുക്ക് താങ്ങാന്ന്. ഒരാളെയും കൂടി വച്ചിട്ടെ.
അത് നിങ്ങളുടെ വീട്ടിൽ സൗകര്യം ഇല്ലെങ്കില് ഇങ്ങനെ പൊതിഞ്ഞ് ഓരോടത്ത കൊണ്ട് പോയി, ചിലരൊക്കെ കടകളിലൊക്കെ എടുത്ത് വെക്കും കേട്ടോ.
ആഹ് അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ നമക്ക് അങ്ങനെ മുൻകൂട്ടി ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഓർഡർ അനുസരിച്ച് നശിച്ചു പോകുന്ന സാധനങ്ങളല്ലേടി ഇതെല്ലാം.
എടി. ഇതൊക്കെയാണെങ്കിൽ ചോറെല്ലാം വിറ്റു പോകുന്ന ഒരുര് ഞാൻ പറയുന്നുണ്ടെങ്കിൽ നമ്മുക്ക് ഇപ്പൊ റോഡ് സൈഡി ഇരിക്കണങ്കി ആരുടെയും അനുവാദം വേണ്ട ഒരു കുടയും ഇല്ല ലോട്ടറിക്കാർ ഇരിക്കുന്ന കണക്ക് ഒരു കുടയും ഒരു റ്റിപോയും വിളിച്ച് വെച്ചിട്ടേ
ഉം പക്ഷെ അതിനാള് വേണ്ടേ അമ്മയ്ക്ക് മാത്രം അ പറ്റത്തില്ല
അത് ഇരിക്കാനും കൂടെ വീട്ടി ചേട്ടന് ചേട്ടനൊന്നും ഇല്ലോ ആരെങ്കിലും ഉണ്ടെങ്കി അനിയത്തി കൊണ്ടൊന്നും പറ്റത്തില്ല സ്ട്രോങ് ആയിട്ട് ഒരു ബന്ധു ആരെങ്കിലും ഉണ്ടെങ്കി പോയിരിക്കാങ്കിലെ ഇച്ചിരി ടൗ ഇച്ചിരി ആൾക്കാര് കൂടുന്നേ വണ്ടിയൊക്കെ ഒതുക്കാൻ പറ്റിയൊരു ഇതുണ്ടെങ്കി ആൾക്കാരെ ഒന്ന് മേടിച്ചുകൊണ്ട് പോകോളും ഇപ്പ ഓപ്പ് മിക്ക ഇടത്തും എല്ലാവരുടെ അവസ്ഥ അറിയില്ല ആരും വീട്ടി ചോറ് വയ്ക്കില്ല പിന്നെ വീട്ടില് ഊണ് കൂടെ ആകുമ്പോ എല്ലാരും വിശ്വസിച്ച് കഴിക്കും
അതാ നമ്മള് അഫോർഡബിൾ റേറ്റ് കൊടുത്ത് കഴിഞ്ഞ അടിപൊളിയായിരിക്കും.
ആഹ് അല്ലെങ്കിലും ഇതിന് നല്ല റേറ്റ് ഇതിനൊക്കൊണെങ്കി പത്ത് നൂറ്റമ്പതിന് വേണെങ്കിലും ആൾ ആൾക്കാര് മേടിക്കും കടയിന്ന് ഒട്ടും കൊള്ളാനിട്ട് നൂറ്റമ്പതിനന് ഇരുന്നൂറിനോ മീൻ ഉൾപ്പെടെ വേടിക്കുന്നെ
അമ്മ ഇങ്ങനെ പറയുന്ന കേട്ടു ചെറുതായിട്ട് ഇപ്പ തുടങ്ങിയതല്ലേ ഉള്ളൂ നമ്മള് ആദ്യമേ കയറി വമ്പൻ കച്ചവടങ്ങളൊക്കെ ലക്ഷ്യ ഇടാൻ പറ്റുവോ
ആന്ന് പക്ഷേ ഇപ്പോഴൊക്കെ ഓരോടത്തും ബിരിയാണിയൊക്കെ തൊണ്ണൂറ്റി ഒമ്പത് രൂപയ എന്നൊക്കെ പറഞ്ഞ ഇവിടൊക്കെ ഓരോടത്തും ഉണ്ട്
ഉം അതൊക്കെ അമ്മക്കും അറിയാം വെക്കാ പക്ഷെ എന്താ ചെയ്യുക ഒരാളെ കൊണ്ട് മാക്സിമം എത്ര അമ്മക്ക് അച്ചാറിടെ പണി നോക്കണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം
ഉം പിന്നെ ഇതിപ്പോ വീട്ടിലൊക്കെ നല്ലൊരു ക്ലച്ച് പിടിക്കുകവാന്നെ പയ്യെ കൊണ്ടരു ഹോ കടയൊക്കെച്ച് ഒത്ത് കിട്ടുവാന്നെങ്കി അതൊക്കെ നല്ല നല്ല ലാഭമുള്ള ബിസിനസ്സ് അതൊക്കെ
ഉം ഇതപ്പോ തുടങ്ങാൻ തന്നെ കാരണം അമ്മയ്ക്ക ഇങ്ങനെ അമ്മയുടെ അച്ചാർ കൊള്ളാംന്ന് ആരോ പറഞ്ഞു നല്ല രസ ണ്ടെന്ന് ആർക്കും അമ്മ ഇട്ട കൊടുത്തത് മീനച്ചാറ്
ഓ ആന്ന് പിന്നെ നമ്മളെ സംബന്ധിച്ചെന്ന് വെച്ച കഴിഞ്ഞാൽ നമുക്ക് ദൈവായിട്ട് തന്നേക്കുന്ന കഴിവ ആഹ് പാചകം നമ്മുക്കില്ലെങ്കി നമ്മുടെ അമ്മമാർക്ക് അന്നേരം അത് മാക്സിമം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞഴിഞ്ഞാ അത്രല്ല ഇപ്പൊ കുടിവെള്ളം വരെ വിറ്റ് പൈസ ഉണ്ടാക്കുന്ന കാലം അന്നേരം ഇപ്പ ആഹാരം ഒ ഒക്കെ വിറ്റ് കഴിഞ്ഞ പുണ്യങ്കിലും കിട്ടുമല്ലോ
അമ്മയ്ക്ക ഇപ്പ നല്ല കൊറച്ചൊക്കെ നല്ല ഓർഡർ കിട്ടുന്നുണ്ട് അമ്മയ്ക്ക് ഇവിടെ കുടുംബശ്രീനും അങ്ങനെ കുറേശ്ച്ചൊക്കെ കിട്ടുന്നുണ്ട്
ആനന്നെ കുടുംബശ്രീ പ്രോഡക്റ്റ് ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ വല്യ അത്ര ഭയങ്കര ഇത് ഇല്ലെങ്കിലും കിട്ടും പിന്നെ വേണങ്കി അമ്മയൊട് പറയും ഈ ഓരോ കടക്കാരികളൊക്കെ എടുക്കും കേട്ടോ
ആഹ് അതങ്ങനെ രണ്ട് മൂന്ന് പേര് അമ്മയോട് ചോദിച്ചു തരാൻ പറ്റുവോന്ന് അമ്മ നോക്കട്ടെന്ന് പറഞ്ഞു
ആഹ് നമ്മളൊക്കെ ഇപ്പൊ കടകളിന്ന് തന്നെയൊക്കെ വേടിക്കത്തില്ലിയൊ ഓരോ ബേക്കറിലും അവിടെക്കെ ഇങ്ങനെ കുപ്പി ഇതൊക്കെ ഇതൊന്നും പിന്നെ എത് പഴകും തോറും ടേസ് സ്റ്റ് കൂടുന്ന സാധനങ്ങളല്ലേ വിനാഗിരി ഒക്കെ ഒഴിക്കുന്നോണ്ടേ
പനലായി പോത്തില്ലന്നുള്ള വി
ആഹ് ഈ ഈ ഊണൊക്കെ ആവുമ്പോ അന്നന്ന് ഉള്ള ഇതേ ഉള്ളൂ പക്ഷെ ഇതൊക്കെയാന്നെങ്കി പഴുകും തോറും വീര്യം കൂടുന്ന സാധനം ആയതിന്റെ ഏരില് കടകളിലൊക്കെ മേടിച്ച് വെക്കും നല്ല സെയിലൊക്കെ നടന്നഴിഞ്ഞാ നല്ല ലാഭമുള്ള ബിസിനസ ഇതൊക്കെ നമുക്ക് ഞാൻ അന്നേ പറഞ്ഞില്ലേ
ആന്ന് അതുകൊണ്ടല്ലേ തുടങ്ങിയത് അത്യാവശ്യം അമ്മയുടെ കയ്യിൽ കുറച്ച് പൈസൊക്കെ ഇനി കിട്ടുന്ന രീതിയില് ഇപ്പൊ ലാഭമുണ്ട്
ആണ് നമ്മള് പറഞ്ഞ ഇതക്കെ ബിസിനസ് വിജയിക്കുന്ന ബിസിനസ കാരണം എന്ന് വെച്ചഴിഞ്ഞ ഇതിനെ ക്ക്പ്പ ഡിമാൻഡ്യുന്നൊക്കെ ആൾക്കാര് കൊത്തിപ്പറുകിക്കൊണ്ട് പോന്ന കാലവാ
വേറെ ആരും ഇല്ലല്ലോ അമ്മ തന്നെല്ലേ അപ്പൊ വേറെ ആർക്കും പൈസ കൊടുക്കണ്ട അപ്പൊ കി പട്ടുന്നതന്നെ അമ്മയുടെ ലാഭം ക്ഷെ അമ്മയ്ക്ക് ഒറ്റക്ക് പറ്റാത്തോണ്ടാണ് വേറൊരാളെ നിർത്തുന്ന ആരും ഇങ്ങനെ ആലോയ്ച്ചത് വെക്കേഷൻ സമയ എനിക്കൂടെക്കെ സഹായിക്കായിരുന്നു ഒരാളുടെ സഹായം മതി അമ്മയ്ക്ക് ഇപ്പൊ അയി അരിഞ്ഞു കൊടുക്കാനായ
ആഹ് പിന്നെ അരിഞ്ഞു കൊടുക്കാനൊക്കെ അതിന്റേതായ ഒര് ഇതുണ്ട് എല്ലാ തിന് ഒരളവും കാര്യങ്ങളും ഒക്കെ പിന്നെ അല്ലാതെ ഓരോ ഹെൽപ് മുളകോടി എടുത്ത കൊടുക്കാനായാലും
അങ്ങനെ അമ്മയ്ക്ക് കേറിയിറങ്ങി നിക്കാനും അമ്മയ്ക്ക് ചിലപ്പോ അടുപ്പിന്റെറെ അടുത്ത് തന്നെ നക്കേണ്ടി വരും അമ്മയ്ക്ക് ചെലപ്പോ അതിന് പാകം ഉണ്ടടി അമ്മയ്ക്ക് മാറാതെ അയ്ന്റെ അടുത്ത് തന്നെ നിക്കേണ്ടി വരും പക്ഷെ ബാക്കിയുള്ള ഇപ്പം ഒരു ഓർഡർ പാക്ക്യ്യാനായാലും
ഉം എല്ലാ തരം അച്ചാറുണ്ടോ ഈ വെളുത്തുള്ളി എല്ലാം ഉണ്ടല്ലേ
ആഹ് എല്ലാം ഉണ്ട് പിന്നെത് ഞങ്ങള് വന്നിട്ടാ കൊണ്ടോന്ന് പോസ്റ്റ് ഓഫീസിൽ കൊടുക്കുന്നുന്നത്
ഓഹ് അത് ഡെലിവറിയ്ത് വരുമ്പോല്ലേ
അതിന് അവരുടെ സർവീസ് ചാർജൂടെ വാങ്ങിക്കും അതിന് ചാർജുണ്ട്
ആഹ് ഉണ്ടൊണ്ട് അതുല്ല അത് പുറത്തന്നൊക്കെ ആവുമ്പോ ഇതൊക്കെ ഇതൊക്കെയാണെങ്കി ഓരോ പേജുകൾ സോഷ്യൽ മീഡിയേൽ ഇതിന്റെ ഒരു പേജ് തുടങ്ങാഞ്ഞെന്താ
അതിങ്ങനെ പറയുന്നുണ്ടെടീ
ആ ഫുഡിന്റെ ഫുഡിന് പേരൊക്കെയില്ലേ
ആഹ് അപ്പൊ ചെലരിങ്ങനെ പറയുന്നു ഇതിനൊക്കെ ലൈസൻസ് വേണംന്ന് ഫുഡ് അല്ലേ വീ ട്ട് വെച്ച് ചെയ്യുന്നേനും ലൈസൻസ് വേണംന്ന് ഇനി അത് ഉണ്ടതാണൊന്നന്ന് എനിക്കറിയത്തില്ല അമ്മയോട് ആരോ അങ്ങനെ പറഞ്ഞെന്ന് നിയമവിരു ഫുഡല്ലേ ആർക്കെലും എന്തെങ്കിലൊക്കെ പറ്റിയാലോന്നറഞ്ഞു പക്ഷെ എനിക്ക് തോന്നന്ന് ചെറുകിട സ്ഥാനത്തിന് ലൈസൻസ് വേണോന്ന്
എന്തായാലും അന്വേഷിച്ചിട്ട് എനിക്കതിനെ പറ്റിയിട്ട് കൃത്യായിട്ട് അറിയത്തില്ല അന്വേഷിച്ചിട്ട് എന്താന്ന് വെച്ചാ ചെയ്യാൻ പറമ്മയോട്
അതായിനി പേജൊക്കെ തുടങ്ങി ഓഫീഷ്യൽ ആകുമ്പം അതിന് ലൈസൻസ് ഒക്കെ വേണ്ടേ ആരെങ്കിലും ഒന്ന് പരാതി കൊടുത്താ
ആഹ് അത ഇവിടെള്ള പഞ്ചായത്തിലെ മെമ്പറിനോടോ ആരെങ്കിലോടൊക്കെ ചോദിച്ചെഴിഞ്ഞാൽ അവര് വ്യക്തവായിട്ട് പറഞ്ഞു തരൊല്ലോ നമ്മക്ക് എന്തൊ ചെയ്യണോന്ന്
അങ്ങനെ അപ്പൊ അതിന്റെ പുറവൽ അമ്മ ചോയിച്ച് നട
ചെലപ്പോ ഇതിനൊക്കെ ഇങ്ങനെ ലൈസൻസ് ഒക്കെ എടുക്കുവാണെങ്കി ഇതിനൊക്കെ ചെലപ്പോ ബാങ്കുകളിന്നൊക്കെ ലോൺ കിട്ടും ഇങ്ങനെ സ്വയം തൊഴിലിന് വേണ്ടിയിട്ട്
ഇത് അടയ്ക്കേണ്ടേ നമുക്കിത് ലാഭം കിട്ടിയില്ലെങ്കി നമ്മൾ പെട്ടു പോകത്തില്ലേ
ലാഭം കിട്ടുന്നേ ഈ ആഹാര സാധനങ്ങൾക്കൊക്കെ ലാഭവൊള്ള
ആഹ് നീ പറഞ്ഞ കണക്ക് ലോൺ കിട്ടിട്ട് ഒരു കട പോലെ എടുക്കാനാണെങ്കി തന്നെ പിന്നെ അത് ബിസിനസ് നടന്നില്ലെങ്കി ഭയങ്കര നഷ്ടാവും പിന്നെ ലോൺ ബാധ്യത അപ്പൊ അമ്മ പറഞ്ഞു കൊറച്ച് ലാഭം ആദ്യം ചെയ്ത് കയ്യേൽ കി ട്ടിയിട്ട് അത് വെച്ചെങ്ങാണോ എന്തെലും തൊടങ്ങാമെന്ന്
ആഹ് ആന്നാന്ന് എന്തായാലും ഇവിടത്തെ ഞങ്ങടെയൊക്കെ ഇവിടെ വീട്ടില് അച്ചാറ് കിട്ടാങ്കി ഓരോ നേരത്തേക്കേ ഉള്ളു വാരി ഇട്ട് ഞങ്ങളൊക്കെ അല്ല മിച്ചർ ഇതും കി ത്തിന് കണക്കെ ഞങ്ങള് വാരി ഇട്ട് തിന്നോണ്ടിരിക്കുന്നേ അങ്ങനെ ഒത്തിരി വീടുകള് കാണുവേ
ഉം അങ്ങനെയൊക്കെയൊണ്ട് പക്ഷെ ആഹ് എല്ലാരും വാങ്ങി ക്കണന്നില്ലല്ലോ നീ ആവശ്യ ഒണ്ടെങ്കി പറഞ്ഞാ മതി കേട്ടോ ഞാൻ പൈസയെന്നൊക്കെ ചുമ്മാ പറഞ്ഞതാ
ഏയ് പൈസ ഇല്ലാത്തൊരു കളിയില്ലേ ഞാൻ ഇന്നലെ നിനക്ക് ഞാൻ വന്ന് വെ രുവല്ലെ അന്നേരം അങ്ങ് തരാ എങ്ങനെയാന്ന് വെച്ചിട്ട്
ഉം അല്ലെങ്കി ഗൂഗിൾ പേ ചെയ്താലും മതി കൊഴപ്പയില്ലാ
എന്തായാലും ഞാൻ വന്നെടുക്കാം ചേട്ടനുവായിട്ടേ
ഉം നീ പറഞ്ഞാ മതി എന്ന് വേണം എപ്പം വേണന്നെ എത്ര ഇതൊക്കെ വേണന്നെ
ആഹ് അത് ഒരു കിലോ മതി ഞാൻ എന്തായാലും മെസജ്ട്ടേക്കാ അന്നേരം നീ എനിക്ക് റേറ്റും കൂടെ ഇട്ടേരേ
ആഹ് ഞാനിട്ടേ അമ്മയോട് ചോദിച്ചിട്ടെ
ആഹ് നാരങ്ങയും മാങ്ങ അച്ചാറുവേ പിന്നീട് ഓരോ ഇതില് ഞാൻ പറഞ്ഞില്ലേ ഗൾഫിലോട്ടൊക്കെ ഓരോരുത്തർ പോന്നൊണ്ട് അന്നേരം അവർക്ക് വേണ്ടിയിട്ട് ഈ ചൂരേടെ മീനച്ചാറൊക്കെ
നീ എന്തായാലും പറഞ്ഞാ മതി ചെയ്ത് തരാം കൊഴപ്പയില്ലാ ആഹ് ഇല്ല കഴിച്ചില്ല കഴിക്കണം
ആഹ് ഇന്നാ ഓക്കെ എന്നാ ശെരിയെന്നാ